ആ കൊറച്ച് കൊറച്ച് കൊറച്ച് ഇടക്ക് പോണുണ്ട്
അതെ ഒന്നും കേക്കുന്നില്ല കാക്ക കരയുന്ന സൗണ്ട് കേ ക്കുന്നൊണ്ടേ
ഇപ്പൊ കേക്കുന്നുണ്ടോ
ആഹ് ഇപ്പൊ നല്ലായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പൊ കേക്കാം കേക്കാം കേക്കാം കേക്കാം ആ അതെ അതെ പിന്നെ
ഞാനിപ്പോ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ ഞങ്ങക്കിവിടെ ഉത്സവം തുടങ്ങണെ
അതെയോ
അന്ന് മുമ്പ് വന്നിട്ടില്ലേ പണ്ട്
ആഹ് ഉണ്ട് ഉണ്ട് ഉത്സവം എന്നൊക്കെ പറയുമ്പഴേ ഭയങ്കര സന്തോഷവാ ഞാൻ ഓർത്തെ ഉത്സവം എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷല്ലേ
ആ അ
രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോന്നതും അമ്പലത്തിൽ ചെല്ലുന്നതും ആനെ കാണുന്നതും കുഞ്ഞു പിള്ളേര മൈന്റ് ആകും അപ്പൊ
പിന്നെ അതുപോലെ പിള്ളേരുടെ കാവടി അതുപോലെ ത്തെ കാര്യങ്ങളില്ലേ
ആ അതെ ഇവിടെയും അതുപോലെ അവിടെ ഇവിടത്തെ ആണെങ്കി ഫെബ്രുവരി മാസത്തിലാണേ കാവടി ഭയങ്കര തൈപ്പൂയ ഉണ്ടല്ലോ ഈ തൈപ്പൂയ സമയത്ത് ഭയങ്കര കാവടി ഭയങ്കര ഫേമസ് ആണേ അപ്പൊ പത്തു ദിവസത്തെ ഉത്സവം അത് കഴിഞ്ഞിട്ട് കാവടിയാട്ടം അതൊക്കെയന്ന് പറയുമ്പ നമുക്കൊരു ഓണം നമ്മുടെ ഓണ ള്ളൊരു പ്രതീതിയ നമുക്ക് ഭയങ്കര സന്തോഷമാ ഈ അവിടെ ആണെങ്കി ബാലമുരുകന്റെ പ്രതിഷ്ഠയാ വന്നേക്ക് ആ അതെ അതെ അ ഇവിടെ അങ്ങനെ പകൽ പൂരം നമ്മളടു ട്ടില്ല ഇവിടൊക്കെ കാവടിയാട്ടം പിന്നെ ഭരണി അങ്ങനെയൊക്കെ കെട്ടുകാഴ്ച ഇല്ലേ കെട്ടുകാഴ്ച കെട്ട്
കെട്ട് കാഴ്ച ആ കെട്ട് കാഴ്ച എന്താ അയ്യോ
കെട്ട് കാഴ്ചേന്ന് പറയുന്ന നമ്മുടെ കാള കാള വെള്ള ചുമപ്പ് അങ്ങനെ കാ കാള ഇങ്ങനെ സെറ്റ് ആയിട്ട് വെച്ചോണ്ടുള്ള അത് കണ്ടിട്ടില്ലേ
ഇല്ല കണ്ടിട്ടില്ല ഞങ്ങള ഇവിടെ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല
അതെയോ ആഹ് ഇവിടൊക്കെ അതാണ് ടി വി ഓച്ചിറ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ സ്ഥലങ്ങൾ അമ്പലം ആ ആ അമ്പലത്തില ഉണ്ടല്ലോ ഇതുപോലെ ഭയങ്കര ഇരുപത്തി അവിടെയാണെങ്കിൽ ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം ഓണം ഇരുപത്തെട്ടാം ഓണത്തിന്റെ ഭയങ്കര ആകാശ മുട്ടയുള്ള കാളകള് ഞാൻ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ട് ട്ടില്ല അവിടെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ പോണമന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവിടുത്തെ തിരക്കും കാര്യങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ പോകാനങ്ങ് മനസ്സ് മടുക്കും അവിടെ ഇതുപോലും ഉണ്ട് ഭയങ്കര ഭയങ്കര പരിപാടി അവിടെ
ആ അപ്പൊ നിങ്ങളവിടെ അന്നദാനം പോലെ ഉണ്ടാവുന്നേ പത്ത് ദിവസം ഉണ്ടാവും അന്നദാനം
പന്ന പത്ത് ദിവസം ഉത്സവ ആ സമയത്ത് അന്നദാനമില്ല അത് കഴിഞ്ഞിട്ട് ഈ സപ്താഹം നവാഹം അതുപോലെ ഉണ്ടല്ലോ ആ സമയത്ത് ഏഴു ദിവസം സപ്താഹം വരും സപ്താഹം- അ നി കൊറെ നേരം ക്യൂ് നിന്ന ഒരു തലയൂട്ടില് പോലെ വരും ക്യൂ ഒന്നും ഇല്ലല്ലോ
ആഹ് ഉത്സവത്തിന് ക്യു നിക്കണ്ട അതെ
ആ അതെ ഇവിടാണെങ്കില് അഞ്ചാമത്തെ ദിവസം ആണെങ്കില് ഭയങ്കര വിളക്ക് എന്നൊക്കെ പറഞ്ഞ് അത് പള്ളി വിളക്ക് എന്നാ നമ്മൾ പറയുന്നേ പള്ളി വിളക്കെന്നും പറഞ്ഞിട്ട് അതിങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് അത് വെളുപ്പിനെ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോ അതിങ്ങനെ വലിക്കും ആ അതിങ്ങനെ കാണാനായിട്ട് നമ്മൾ പോവ്യെ ആ ഒരു
പള്ളി ഉറക്കംന്ന് പറഞ്ഞാ എൻ തോണേ പള്ളിവേട്ട ഉദ്ദേശിക്കണ പള്ളിവേട്ട
ആ പള്ളിവേട്ട് അല്ലല്ല പള്ളിവേട് ആഹ് ആഹ് അത് പള്ളിവേട്ട വേറെ ഉണ്ട് അത് ഭഗവാനെ ഉണർത്തുന്നന്ന് പറയും ഇവിടെക്കെ
അത് തന്നെ നമ്മുടെ വേടൻ വന്നിട്ട് ഇങ്ങനെ അതാണോ
വേടനല്ല ഇവിടാണെങ്കി ഇവിടൊണെങ്കി കുഞ് നിളമ്പൂരു മുരുകനാ ബാലമുരുകൻ അപ്പൊ അതാണെങ്കി നമ്മുടെ പശുവിന്റെ ക്ടാവില്ലേ ക്ടാവ് ക്ടാവ് പശുവിന്റെ കുഞ്ഞ് അത് വന്നിട്ടാ ഉണത്തുന്നത് അതിനെ നമ്മള് പള്ളി വേട്ടാന്ന് പറയും ഞാനീ പറഞ്ഞത് പ ഇത് പള്ളി വിളക്ക് അതാവുമ്പോ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആവുമ്പോഴ്ത്തേന് വിള കഴ്ങ്ങിനെ മൊത്തം കത്തിച്ചു വെക്കും. അത് സെയ്‌സ് മരോട്ടീന്നും പറഞ്ട്ട് ഒരു കായുണ്ട് ആ കായ് ഇങ്ങനെ വൃത്തിയാക്കിട്ട് അതിനകത്താണ് എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് വെളക്ക് കത്തിക്കുന്നേ.
മരോട്ടിക്ക ആ കേട്ടിട്ട് ണ്ട്. പക്ഷെ എന്താ സംഭവന്ന് അറീല.
ആഹ് അതിനകത്ത് അത് പക്ഷെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നാട്ടോ നല്ല ഭംഗിയാകാണൻ. ഒന്നാമത് ആ രാത്രി ഒരു മണിന്നൊക്കെ പറയുമ്പോ അർധരാത്രി സമയല്ലേ നല്ല ഇര്ട്ടല്ലേ. അപ്പൊ ഇര്ട്ടത്ത് ഈ വെളിച്ചം ഇങ്ങോട്ട് വരുമ്പം ഒരു പ്രത്യേക ഭംഗിയാ ഭയങ്കര ആളു ആയിരിക്കും കാണാൻ വേണ്ടീട്ട്.
അപ്പ നിങ്ങ പോകാറ്ണ്ടാ? സമയത്ത് ഒരു മണി
പിന്നേ പോവാറുണ്ട്. നല്ലതെരക്കായിയിരിക്കു. പകല് അതെ അതെ പകലൊക്കെ ആൾക്കാര് ഞാനെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ പോകുമ്പം എണ്ണിച്ച് പഠുതി അങ്ങ് പോവായിന്ന് വെച്ചാ മുഖത്ത് വലിയ മേക്കപ്പും ചെയ്യാതെ എന്റെ മനസ്സിലെത്ത ഓ ആരും വലിയ ആ ൾക്കാരൊന്നും കാണ കാണുന്നില്ലല്ലോ രാത്രിയല്ലേ പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭയ ങ്കര ആള് എല്ലാരും പകല് വരുന്ന പോലെ ഒരുങ്ങി നല്ല റെഡി ആക്കിയാ വരുന്നത്.
ആ ആ നമ്മ വേണങ്കി പോവ രാത്രി കൂതറ വേഷത്തിലാ നമ്മ പോണ
ആ അതെ ആഹ് അങ്ങനെ നമ്മള് വിചാരിച്ച് ഞാനാദ്യം അങ്ങനെ വിചാരിച്ച് പോയേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ മാത്രേ ഉള്ളൂ കൂതറയായിട്ട് നിക്കിന്നേ ബാക്കി എല്ലാരും നല്ല ടിപ്ടോപ്പിലാ നിക്കിന്നേ. അത് കഴിഞ്ഞാ പിന്നെ എനിക്കും മനസ്സിലായി പിന്നെ പിന്നെ നല്ലതാട്ട് പോവാൻ തൊടങ്ങി അങ്ങനെ നല്ല നല്ല എവിടുന്നൊക്കേ ആൾക്കാര് വരുന്നേന്ന് അറിയാവോ
ക്കണ ആനയൂട്ട്ന്ന് പറയണ സംഭവം അവിടെണ്ടോ
ആ അത് ഇവിടില്ലടാ ഇവിടെ അട്ത്ത് ഇങ്ങനെ ആന ഓട്ടോ അങ്ങനെ എന്തൊക്ക ഇത് പുത പ് ആ പകൽപ്പൂരവുണ്ട് പകൽ
ആ പകൽ പൂരം നമ്മ ആനനെ എഴ് എഴുന്നള്ളിച്ചിരുത്തും അല്ലെ
ആഹ് അതെ അതെ അതന്നെ ഞാനേ കണ്ടിട്ടില്ല ഇവിടെ അട് തൊരമ്പല ത്തിൽ ഇത്പോലെ ഭയങ്കര ഫേമസാ അടുത്ത്ന്ന് പറഞ്ഞാ കൊറ ച്ച് ദൂരം ഉണ്ട് അവിടെ ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട് പകൽപ്പൂരം ആന ഇങ്ങനെ കൊറേ ആനയുണ്ട്
നെരന്ന് നിക്കും ആ നെരന്നിട്ട് അന്ന്ട്ട് ആന നടന്നടന്ന് പന്തലിലേക്ക് പോകും അതിന് ശേ
ഓ അങ്ങനെ അല്ലേ അതെയോ ഞാൻ കേട്ടിട്ടുള്ളൂ ഇത് വരെ പോയിട്ടില്ല.
ആ ഞങക് അത് ഞങ്ങൾക്ക് ഫേമസ് ആ പകൽപ്പ് ഒരു രണ്ടുസം ഉണ്ടാവും കാവടി ഒരു ദിവസം ഇണ്ടാവും അപ്പ രണ്ടോസംന്ന് പറ ഒരു ദിവസം ഏഴ് ആന ഏഴ് ആന ആണെങ്കിൽ പിറ്റ ദിവസം മൂന്നാൾ മ മൂന്ന ആാന കൂടെ എക്സ്ട്രാ അപ്പെ മൊത്തം പത്താന ഒന്നിട്ട് ഉച്ചി എഴുന്നള്ളച്ച് പോവും ആഹ്
ഓ അങ്ങനെയൊക്കെയാണോ ആഹ് ആഹ് അതെ ഇവിടെ നമുക്ക് പത്ത് ദിവസത്തെ ഉത്സവത്തിന് ആഹ് അഞ്ചാമത്തെ ഉത്സം ഞാൻ പറില്ല അന്ന് നമുക്ക് മൂന്നാന കാണും ഇങ്ങനെ സേവ പോലുണ്ട് സേവ ആഹ് സേവ അതിന് അതിന്റെ അന്ന് നമ്മക്ക് ചെണ്ട മേളോ ഭയങ്കര സേവ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ ആഹ് അഞ്ചാമത്തെ ദിവസണെങ്കിൽ മൂന്ന് ആന കാണും അതിൽ ഒരാനെടെ മേളിലായിരിക്കും ഈ തിടമ്പ് വെ
ഇടം പോച്ചേക്ക്ണെ ആഹ് ആഹ് അത്തി ഡമ്പ് വെക്കണ നമ്മുടെ ശാന്തി ശാന്തിയായിട്ട് അവിടത്ത പൂജാരിആയിരിക്കൊ തിടംമ്പ്
അല്ലല്ല അന്ന് ശാന്തി ആയിരിക്കത്തില്ല വെക്കുന്നെ വേറെ ഇങ്ങനെ ഉണ്ടല്ലോ പോറ്റിമാരും ഒക്കെ ഒണ്ടല്ലോ മെയിനായിട്ടുള്ള ആള അല്ലാതിങ്ങനെ ഉണ്ടല്ലോ കീഴ് ശാന്തി പറയത്തില്ലെ അങ്ങനെ ആ അവരാരെങ്കിലും ആയിരിക്കും മുത്തു കുടയൊക്കെ വെച്ച് മറ്റേ വെചാമരം വെച്ചിട്ട് അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാന് നമു‌ക്കി ഉത്സവംന്ന് പറയുമ്പം ആഹ അതെ അതെ നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയ പോകാനും ഭയങ്കര സന്തോഷം പോകാം എന്നൊരു സന്തോഷല്ലേ നമ്മുക്കെല്ലാം ആ ആ ഉത്സവത്തിന് ഉടുപ്പൊക്കെ എടുക്കും നമ്മുടെ ഓണത്തിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഓണം പോലെ നമ്മുക്ക് ഭയ ആഘോഷ സദ്യക്കെ ഒരു‌ക്കി ആ വിരുന്ന് വീട്ടുകാരൊക്കെ വരുകയും ഭയങ്കര ആഘോഷം നമ്മുടെ ഓണത്തിന് നമ്മൾ എങ്ങനെയാന്നോ അതുപോലെ തന്നെ പായസമൊക്കെ വെച്ചിട്ട് പിന്നെ ഈ കാവടിയാട്ടം ഞാൻ പറഞ്ഞില്ലേ കാവടിയാട്ട സമയത്ത് ഇതുപോലെ കാവടി എടുക്കും ഓരോ വീട്ടിലും ആ വീട്ടില് അ ആ അതെ അതെ എ എ വെച്ചാൽ ഇങ്ങനെ ഓരോ നേർച്ച പോലൊക്കെ പറയുന്നവരുണ്ട് അവര്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ എടുക്കും ആ ഈ വട്ടം ഈ കഴിഞ്ഞ വെട്ട ആണെങ്കിൽ മോൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങന അന്നേരം നമ്മള ഇങ്ങനെ സദ്യ നടത്തും കാവടി സദ്യന്ന് പറയും
നിങ്ങ വീട്ട ആ നിങ്ങളടെ വീട്ടുകാർ മാത്രം ഉണ്ടാവുള്ളൂ അല്ലെങ്കില്
അല്ലല്ല അന്നേരം നമ്മള് ആ കാവടി അത് ഭയങ്കര ചിട്ട ഇവിടത്തെ ഇവിടെത്തെ അമ്പലത്തിലെ ആ അങ്ങനെ പ്രത്യേകം വീടും ഒക്കെ ആ വീട്ടിലാണ് താമസിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലല്ലാതെ വേറെ മാറി താമസിക്കണം വേറെ ഒരാള് ഫുഡ് വെച്ച് കൊടുക്കും ക്കണം അങ്ങനെയൊക്കെ ഭയങ്കര ചിട്ടകളാ എന്നുവെച്ചാൽ കുഞ്ഞു മുരുകനല്ലേ പെട്ടെന്ന് ദേഷ്യം വരൂല്ലേ
ആഹ ആഹ
അതുകൊണ്ട് ആ അങ്ങനെയൊക്കെയ പറയണേ
അപ്പൊ വീടുകളില് നമ്മടെ എന്താണ് ആന വന്നിട്ട് പറ എടുക്ക
ആ ഇവിടെ അങ്ങനൊന്നും ഇല്ല ആ ഇവിടെ ഈത് ഇവിടോട്ട് അങ്ങനെ വരൂല്ല അങ്ങനെ പണ്ടെന്തോ പ്രശ്നം എന്തോ വെച്ചപ്പോ അങ്ങനെ വീടുകളി വരില്ലെന്നോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ പത്തു ദിവസം ഉത്സവം നടക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോയ പറയിടുന്നേ
ആ ആ അവിടെ
അങ്ങനെയൊക്കെ ആഹ അതെ അതെ പത്ത് ദിവസം ഉണ്ടല്ലോ ഇല്ലല്ല ആഹ ഈ പത്ത് ദിവസംന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഓരോ കരക്കാർടെ ഓരോ അങ്ങനെ ഉണ്ടല്ലോ
ഓരോ ഭാഗക്കാരല്ലേ തെക്കും കര വടക്കും കര അങ്ങനെ
ആ ഇപ്പൊ നമ്മളിപ്പ ഒരു കര ആണെങ്കിൽ നമ്മുടെ ഇതു ഒരു ദിവസം കാണുവാല്ലോ ഇപ്പ ഏഴാമത്തെ ദിവസം അല്ലെ ആറാമത്തെ ദിവസം ആ ദിവസം പോയി നമ്മള് പറ ഇടും ഏത് ദിവസം ഇടാം പക്ഷെ അന്നിടുമ്പം നമ്മുടെതായിട്ടുള്ളൊരു എന്തോ ഒരു പ്രേത്യേക സന്തോഷം
അപ്പൊ നെല്ല് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരോ അല്ലെങ്കിൽ അവ അവിടെ ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും ഇടുണെ ആണ്
അവിടെള്ളേ അവിടെള്ളേ തന്നെ നെല്ല് പഞ്ചസാരയുടെണ്ട് അങ്ങനെ പഴോണ്ട് പഴത്തിന്റെ ഒക്കെ വെച്ചിട്ട് അൻപൊലി പോലെ അഞ്ചു പറ അത് എല്ലാ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് നമ്മൾ പൈസ അടച്ചാൽ മാത്രം മതി അങ്ങനെയൊക്കെയാ
ചെറിയ അധിക എമൗണ്ട് ഉണ്ടാവും അല്ലേ
നെല്ലിന്റെ പറയുമ്പോ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ അ നമ്മള് ഇങ്ങനെ പരിസി എഴുതിച്ചിട്ട് അങ്ങനെ ചെയ്യുക ചെയ്യുന്നത് ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എന്തുവാ പറയണ്ടേ അടുത്ത അമ്പലങ്ങളൊക്കെ ഉണ്ടോ
സ്മ്പലംുണ്ട് ഞ അമ്പലത്തില് ഞങ്ങക്ക് ഉത്സവം തുടങ്ങിയക്കെയാണ്
അതെയോ ആ ഇടമോ വന്ന തോന്നേ ഒരു മിനി േ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ
ആഹ് വിളിച്ചാൽ മതി ആ ശരിയാൽ